ആഹ് അ
ആഹ. അതെ നമ്മുടെ നെറ്റ്‌വർക്കിന്റെ പ്രശ്നമാണ് വേറെയൊന്നും അല്ലട്ടോ.
ആഹ എല്ലാരും അങ്ങനെ പറയ്ണ്ടോ?
എല്ലാരും പറയുന്നുണ്ട് ഗ്രൂപ്പിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് പിന്നെ റീഫ്രഷ് അടിച്ചിട്ട് കോള് വിളിക്കുക. എടുക്കുക.
ഉം
ഓക്കെ. പിന്നെ ഉച്ചക്കതെക്കൊക്കെ ആയോ
ഉം ഒക്കെ കഴിഞ്ഞ് അകത്ത്ക്ക് കേറി. മ് ഹ്
ഓ ആയിക്കോട്ടെ ഞങ്ങള് എന്റെ കുഞ്ഞവ
അന്റെ കഴിഞ്ഞോ
എന്റെ പരിപാടി എല്ലാം ഒരുമാതിരി ഒതുങ്ങി റൈസ് കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ തിളപ്പി ആ അതിലാണ് വ ബേക്ക്ല് ആഹ് അതെ അതെ.
ഒന്ന് തളിപ്പിച്ചുകാണ്ട് അയ്ക്ക് വക്കല അതോ കരൻ്റ് അടുപ്പ് മ്മലോ വക്കല്
കരന്റെടുപ്പേൽ തിളപ്പിച്ചിട്ട് നമ്മള് അതിനകത്ത് ഇറക്കി വച്ചിട്ട് വീണ്ടുഒന്നൂടെ തിളപ്പിച്ചിട്ട് ഞാനങ് പഠിക്കുള്ളൂ. അപ്പൊ അതാകുമ്പോ നല്ല ഫ്രഷായിട്ട
അല്ല നമ്മള് അടുപ്പത്ത് വെക്കണിലേറെ നല്ല ചോറയ്ക്കാരം അങ്ങനെ വെച്ചാല്.
അതന്നെ
പിന്നെ ഓ ഓ ഏട്ടൻ വന്നിട്ടില്ലേ?
ഉം ഉം അത് ഇപ്പൊ പന്ത്രണ്ടരല്ലേ ആയാള്ളു.
ഉം ഒന്നര എപ്പളാകെ വര?
ഒന്നര രണ്ടരക്കെ ആവും മിക്കുംവാറ അങ്ങനെ ഒരു സമയം വലിയധിക ഇല്ല വിശക്കുമ്പോ വരും. ഉച്ച കഴിയുമ്പോ ഒരു രണ്ട് മണിക്കുള്ളിൽ അങ് വന്ന് കഴിച്ചേച്ച് പോകും.
ഉം ഉം കുട്ടിയടെ കുട്ടി ഉറങ്ങിട്ടില്ലെന്ന്?
അവൾ ഉറങ്ങിഅവൾ ഉറങ്ങിയ സമയത്തിന് അത്യാവശ്യംക്കെ ഒന്ന് ചെയ്തു.
ഉം തുടക്കും എന്നും തൊട തുടക്കും.
എല്ലാ അയ്യേ. തുടക്കാെതെ പറ്റില്ല എന്നാന്ന് വെച്ചഴിഞ്ഞാല് ഞാ ആ ഈ അടക്കളയും എല്ലാം ചവിട്ടി അങ്ങോട്ടും ഇങ്ങോ
ആ അതന്നെ.
പിന്നെ ഒരു മെയിന ഇല്ല ഒത്തിരി ഒന്നും ഇല്ല രണ്ട് മുറി പിന്നെ സാധനങ്ങളൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് അയ്ന്റെ ഒത്തിരിക്കെ കുറഞ്ഞിട്ട് പിന്നെ ഹാളക്കി ഹാളടു
ഉം എന്നാലും പ്രായ എല്ലാം ചെയ്യുമ്പോത്തിനട് കൊയങ്ങും.
ആ നമ്മളെ നമ്മൾ തന്നെയാണ് നമ്മളാന്ന് പറഞ്ഞാലും നടക്ക ഒടുക്കു ഒക്കെ ചെയ്യുമ്പം. ഈ പറയുന്ന പോലെ ഈ ചയ്ത് ചെളി അങ്ങോട്ടും ഇങ്ങോട്ട് വള്ള ചിലപ്പോ വെള്ളം അടു മക്കളെ കൂട്ടിയിട്ടൊക്കെയും പുറത്തുന്ന് കേറി വരുമ്പോഴും ഒക്കെയഒക്കെ ആയിട്ട് ടൈയിലാണ്. ഏ.. നമ്മള് വാടകക്കാ താമസിക്കുന്നത്.
ആ ആഹ്.
ആഹ അപ്പം മ് പിന്നെ അന്നേര ഈ ചെളിയൊക്കെ ആ ചവിട്ടി കയറ്റുമ്പോം നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ വാടക ന്ന് പറഞ്ഞാലും നമ്മുടെ തന്നെയാണല്ലോ മ്മടെ തന്നെയാണല്ലോ. കിടക്കുന്നതും കുഞ്ഞു മക്കളും അതന്നെ തന്നെയല്ല കുഞ്ഞി പിള്ളേരെല്ലേ അപ്പൊ അവളമാർക്ക് ഹേ അറിയത്തില്ലാത്തതത് കൊണ്ട് അവര് ഈ പറയുന്നവരെന്തങ്കിലും താഴെയാ വിയുമ്പോ പൊറുക്കി ഒക്കെ തിന്നുമ്പോ
മ്
പാടല്ലേ അവടെ ഞാൻ എന്നും അത് തന്നെയല്ലേ നമ്മളും അങ്ങ് തുടച്ചു വിട്ടേക്കുവാണെങ്കി ആ ഈ പറയുന്ന വല്യ പണി ഇല്ല.
ആഹ് അതന്നെ അല്ല എന്നും ഇടുത്താല എന്ന്നും ചളി ഇതുണ്ടാവൂല.
ഉമ് പെട്ടെന്ന് നമ്മുടെ പരിപാടി കഴിയും ഒറ്റ ട്രിപ്പില് തുള പോവാൻ രണ്ട ദിവസം അഥവാ എന്തേലും ഒരു ബുദ്ധിമുട്ട്ണ്ടെങ്ക നമ്മ എന്തേലും ഒന്ന് പോയി തുടക്കൻ പ റ്റില്ലെങ്കിൽ റെഡി ഉമ് എന്നാ കറിയക്കെ?
ഏഹ്
കറിയൊക്കെ എന്തുവാ?
കറി മീൻ മത്തി മ മത്തിക മുളക് ഇട്ടണ് മത്തി പൊരിച്ചണ് ന്നുപ്പേരിന്നോണ്ടാ ക്കില്ല ഇയ്യ് പറഞ്ഞ പോലെതെ ഉപ്പേരി ഞാന് ഇബലെ ബട്ടുകളോട് ഇവിടെ എല്ലാരോട പറഞ് ഇത് ഉണ്ടാക്കിയ പുട്ടിന്റെ കഥയൊക്കെ പറഞ്ഞൊടു മ് അപ്പൊ ഓലറിയ എളു പ്പാണ് അപ്പ ന്റെ നാത്തുന് പറയാണ് ഓളെ പുട്ടും കുറ്റി എന്താ കേടന്നിനല്ലോ.
ഹം ഹം ഹം
അപ്പോള് പറയാ ഞാന് പുട്ടങ്ങെ ചൂട വിചാരിച്ചെക്കന ആ ഇതിപ്പോ ചൂടന്ന് നല്ലൊരു ഐഡിയ ആണല്ലോറയു
ആഹ് നമ്മുടെ പുട്ടും കുറ്റിക്ക് പോയാലും കുറ്റിയുടെ മണ്ടയിൽ കുക്കർ കുക്കറിന്റെ മണ്ടയിൽ വെച്ച് നമുക്ക് ഈ ചിരട്ടപ്പുട്ട് വെക്കുന്ന പോലൊണെലും
ആഹ് അതെന്നെ അപ്പോ ഓള് പറിയാ അപ്പം നല്ലൊരു ഐഡിയ ആണ് ഇനി പുട്ടും കുറ്റി ഇല്ലെങ്കും അങ്ങനെ ചൂടാലേ ഒക്കെ പറയാ അപ്പം വേഗം ആവും ചെയ്യും
അതെ അതെ അതെ അതെ അതെ
ഉം ഓ അപ്പൊ ഇഞ്ഞ് അങ്ങനത്തെ ഐഡിയകളൊക്കെ ഇതേകൂടി കിട്ട്ണ്ട്
നമ്മള് ഒരാൾ ഒരാളിൽ നിന്നും പല അറിവുകളും മറ്റ രണ്ട് അറിവ് രണ്ട് അറിവ് രണ്ട് വ്യത്യാസം അല്ലേ
അതന്നെ ഇപ്പ മെഴുകു പുരട്ടിയും അപ്പൊ അതൊക്കെ ഉണ്ടാക്കി പറഞ് കൊടുത്തു ഞാന്
ഉം കുഞ്ഞു മക്കള ഉള്ളടത്ത് നമുക്ക് ഇങ്ങനെയുള്ള ചെല ടിപ്പുകളൊക്കെ
ആഹ് ആ അതെന്നെ
ഉം
ഞ്ഞി അതൊക്കെ ഇണ്ടാക്കണം ക്യാരറ്റും ബീടറൂട്ടും ഉം
നമ്മളെല്ലാം ഉണ്ടാക്കി നോക്കണം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മള് ചെയ്തോ
അതന്നെ നമ്മളെല്ലാം ഇണ്ടാക്കി നോക്കാ
നമുക്കാകാതെല്ലെ
ഇഞ് അങ്ങന ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇജ്ജ് പറഞ പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കാല് അപ്പൊ തേങ്ങ എങ്ങനെ ഇട അടിയിലും മുകളിലും ഇടണ്ടേ
പുട്ടിലോ
ആഹ് ആ ഗ്ലാസ്സില്
ഇല്ല എടക്ക് വെച്ച് കൊടുത്താ മതി ഇടയ്ക്ക് അതായത് രണ്ട് സ്പൂൺ ഗ്ലാസിന്റെ വലുപ്പം അനുസരിച്ച് ലെ രണ്ട് ആഹ് നടുവിലിടുക നടുവിലിടുമ്പോ മറ്റേ പുട്ട് വരുന്ന പോലെ അടിലും നടു ചില്ലും കൂടി ഇട്ടിട്ട് അമ്മക്കി അങ്ങോട്ട് തേങ്ങ നല്ലോണ്ണം അമക്കി അങ്ങോട്ട് വെച്ചിട്ട് മണ്ടേയിലോട്ട് പുട്ട പൊടി വെച്ചിട്ട് ഒന്നൂ ആക്കയിട്ട് അങ്ങ് തട്ടി വെക്ക പൊത്തി വെക്ക അപ്പൊ സംഭവം സെറ്റ് ശരിക്ക് രണ്ട് ആവി അങ്ങോട്ട് കയറുമമ്പോൾ നിർത്തി വെക്ക പുട്ട് ചോദിക്കുമ്പോ എടുത്ത് വിളമ്പി കൊടുക
ക്കീട്ട് അനക് ഫോട്ടം വിട്ട് തരണ്ട് ജ്ജ് കഴിച്ചോ ഫുഡ്‌ കഴിച്ചോ
ഞാനിപ്പം കേറി വന്നഴിഞ്ഞപ്പം ചെറിയൊരു വൈയായിക ബുദ്ധിമുട്ടും ഒക്കെ ഒരു ചെറിയ ചൂടിന് വേണ്ടിയിട്ട് ഇച്ചിരി കാപ്പിവെള്ളം ഇല്ല അല്ല എല്ലാ മാസവും ഉണ്ടല്ലോ
ആഹ് ആഹ്
അപ്പൊ അതുകൊണ്ട് ചെറിയൊരു കാപ്പി ഇച്ചില് വെച്ച്
ഏഹ് ഏഹ് അങ്ങനെ ഉണ്ടാവലുണ്ടോ വേദ എന്തേലും ഉണ്ടാലും ഉണ്ടോ പ്രശ്നം ഉണ്ടാവല് ഉണ്ടോ
പ്രശ്നമായിട്ട് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ഈ പണിയും കാര്യങ്ങളും എല്ലാം ചെയ്ത് നടക്കുമെങ്കിലും വല്യ കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും ഒരു കട്ടുകഴുപ്പ് വരും കട്ടുകഴുപ്പ് കാലിന്
ആഹ് ആഹ്
ഈ തണുപ്പും കൂടെ ഒക്കെ ആകുമ്പം ചെറു ആഹ് ചെറിയൊരു എനിക്ക് കാലിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഉണ്ടായിരുന്നു അറിയാ പറഞ്ഞായിരുന്നു
ഇല്ലാ
ആ് എനിക്ക് ചെറുതായിട്ട് കാലിന് ഒരു ടൈൽ കൊണ്ട് ഒരു ഇൻഫെക്ഷൻ ആയിട്ട് മുറിവ് കരിയാതിരുന്ന് ഒരു സർജറി യെ ചെയത് അപ്പൊ അങ്ങനെ ഏഹ് കെറ കുറച്ചു ബുദ്ധിമുട്ടുള്ള ഉണ്ടായിരുന്നു ഓണങ്ങുല്ലായിരുന്നു അതിനെക്കുറിച്ച് വല്ല അറിവുണ്ടോ?
ഉം എന്ത ഉറങ്ങാത്താവോ?
അറിയില്ല ഒരു ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട്
ഉണ്ടോ പ്രശ്നങ്ങളൊന്നും
ഒരു പ്രശ്ന്നുല്യാ നവും ഇല്ലാ, പിന്നെ ഒരു കാര്യം എന്നാ വെച്ചാ ആൾക്കാർ ചോയിക്ക്ന്ന്ണ്ട്, ഇത്രയും ഇതക്കെയായിട്ട് ങ്ങനെ ചോയിക്കുന്ന ജോലി ആച്ചാ ഇത അസുഖം തന്നെയാണോന്നാ ആൾക്കാര് ചോയിക്കുന്നെ, വേറെന്തെങ്കിലും ആരെങ്കിലും ചെയ്തു വെച്ചേക്ക്ന്നെയാണോ? കാരണം, അത് മാതിരി ഞാനനുഭവിച്ചു. എന്റെ പിള്ളാരേം വെച്ചു കൊണ്ട് ഞാൻ ഒത്തിരി ആഹ്, ഒരു ടൈല് കൊണ്ടുന്നുള്ള ഒരു അറിവെഉള്ളൂ. പക്ഷെ ആ മു
ആരെന്നട്ടും നോക്കാണ്ടേയ്ന്യേ.
ആരുല്ല. എന്നെ സംമ്മന്ധിച്ച് എന്റെ ഒരു അവസ്ഥ വളരെ പരിതാപകരപ്പെട്ട ഒരാളാണ്. ഞാനും മൂന്ന് പിള്ളേരെയും കൊണ്ട് ശരിയ്ക്കും കെടന്ന്, ത് അനുഭവിച്ചു. അയിന്റെടേലാണ് ഈ പുട്ടുണ്ടാക്കലും, ഈ കറിയി എളുപ്പോള്ള പരുവാ ഞങ്ങളെല്ലാം എളുപ്പത്തിന് അടുപ്പത്തിന് നമ്മളെങ്ങനെ അതുങ്ങളെ നോക്കാം
ഉം. അതെന്നെ, ഏ അങ്ങൻത്തെ സമയത്തൊക്കെലേ ആരുല്ല്യങ്കില്ലേ
ഞാൻ ഒത്തിരി അനുഭൊവിച്ചു. അനുഭവിച്ചോണ്ട്, ഇപ്പൊ ഒരു പത്ത് ശതമാനം ആരേം നമ്മക്ക് അങ്ങനെ സഹാ എല്ല ഇനി ഞാൻ ആശുപത്രി പോയി ഒരു ഇപ്പൊ ഒരു എട്ട് മാസം മുമ്പ് ആശു ത്രില്, ഏ പിന്നേ ഒരൂ നാപത്തഞ്ച് ദുവ്സത്തോളം അഡ്മിറ്റായിരുന്നു.
ഉം
സർജറിക്കും കാര്യങ്ങൾക്കും ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാ ആയിട്ടാ അപ്പോഴൊക്കെ എൻ്റെ കുഞ്ഞോളേയൊക്കെ എന്റെ വീട്ടുക്കാരെല്ലാം അവിടെയും ആ പുള്ളിയുടെ വീടിന്ന് ഉം, മൂന്ന് പേരുണ്ടല്ലോ.
ആ അതന്നെ ന്നിട്ട് സ്കൂളൊക്കെ സ്കൂൾ ഇല്ലയ്ഞ്ഞല്ലല്ലേ അന്ന്
ഉം അന്നില്ലായിരുന്നു അന്ന് അവധി ദിവസങ്ങളിലൊക്കെയിരുന്നു അങ്ങനെയൊക്കെ വിട്ടിട്ടൊക്കെയാ പോയെ, പഷെ എന്നാലും എല്ലാവർക്കും ആഹ്, അമ്മയാണെലും അച്ഛനാണെങ്കിലും ഇവിടുത്തെയാണെങ്കിലും അവടെ യാണെങ്കിലും അവരവര്ക്ക് അവരവര്ടേതായ കാര്യങ്ങളൊണ്ട്. നമ്മടെ കുഞ്ഞു മക്കളെ ന നമ്മള് നോക്കുന്നത് പോലെ അവർക്ക് പറ്റത്തില്ല ഇപ്പം. നമ്മളെ വളർത്തി വിട്ടതു പോലെ അല്ലല്ലോ അ
ആഹ്, അതന്നെ. കടന്നോ? പിന്നെ ഞമ്മളെ മക്കളെ ന്ന് ഞമ്മളൊന്നും വളർന്ന പോലൊന്നും പ്പത്തെ മക്കളൊന്നും വളരൂലാ.
വളരുവേയില്ലാ, അവർ
അവല്ക്ക് തിന്നാൻ കൊടുക്കാ ഭക്ഷണം കൊട്ക്കാനും ഒക്കെണ് ബുദ്ധിമുട്ടേയ്.
ആ ആഹ് ഉം
കയിക്കാൻ കൊട്ക്കാനേയ്ക്കാരം നോക്കാനല്ലേകാരം അത് വയി ആ കയിക്കാൻ കൊട്ക്കാനാണ് എല്ലാര്ക്കും പ്രയാസം.
ഉം, കഴിയ്ക്കാൻ കൊടുക്കാനും, പിന്നെ ഇവര്ടെ പോക്കും, പിന്നെ മൂന്ന് പേരെന്ന് പറയുമ്പൊത്തേയ്ക്കും ഉം ബാത്റൂമിൽ പോവുക രാവിലെ തൂറലും മുള്ളലും കഴ്ക്കലൊക്കെ വരുമ്പം ഓട്ടം, ഓരോ അങ്ങനെ ഒന്നും ഒള്ള ഒ പ അപാദത്ത് ഒരു നമക്കൊരു നിമിത്തം പോലെ എല്ലാം തന്നെ നല്ല കൺട്രോള്‌ല് ഞാൻ നല്ല അടി വെച്ചു കൊട്ക്കും. ഞാൻ നല്ല വഴക്കു അടിയും എല്ലാം പറയും. കാര്യം നമ്മടെ അസുഖം കൊണ്ടും വേദന കൊണ്ടും നമ്മൾ ഒരെട കൊണ്ട് വിട്ന്ന ബുദ്ധിമുട്ടും ഒക്കെ ഓർത്തിട്ട് എല്ലാം പഠിപ്പിച്ച് സിറോടെട്ത്തായ്ര്ന്നു. അങ്ങനെ സിറോയ്ട് ട്ക്കാൻ വേണ്ടിട്ട് കുഞ്ഞൻന്റെ
ആഹ്, അതോണ്ട് പിന്നെ അമ്മക്ക് ങ്ങനൊക്കെപർഞ്ഞെച്ചാലും ആ കെത്യേട് ബുദ്ധിമുട്ട്ണ്ടാവൂലാ.
ആ പാമ്പേഴ്സ് വെക്കുവോ അങ്ങനെ ഒന്നും വേണ്ട. ഒരു വെയസായപ്പോ തൊട്ട് പുള്ളി തന്നെ മുള്ളണെങ്കി ബാത്‌റൂമി പോകില്ല പറയില്ല അത് തിരിച്ചെങ്കിലും കാണിക്കും നമ്മള്
ആഹ്
മൂന്ന് പേരും അങ്ങന്യെ, എനിയ്ക്കതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഒന്നും ആരോടും പറയുന്നേനും ഒ മടിയില്ല, ഒരു ദുവസം ആരേലും കൊണ്ടു പോയാല് എനിയ്ക്കൊരു കൊഴപ്പവുല്ല. ആഹ്, ആര്ക്കും ഒരു ബുദ്ധിമുട്ടില്ല, നി അയ്യോ, വടെ എന്റെട് താമസിക്കുന്ന ഒരു കൊച്ചാണേലും ആ കൊച്ച് അഞ്ചു വയസ്സായത
മ്
ആദി ഇപ്പഴും കട്ടിലേ കിടന്ന് മുള്ളും നല്ലവർക്ക് സ്വപ്നം കണ്ടുന്നൊക്കെയാ പറയുന്നേ പക്ഷെ എങ്കിലും അങ്ങനെ ചെയ്യുംമം നമ്മള് കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന പിള്ളേരാവുമ്പം മണ അല്ലേ
ആഹ് അതന്നെ സ്മെല്ല് ണ്ടാവേ
എനിക്ക് ഏതായാലും ആ എനിക്ക് ഏതായാലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഏതായാലും ഒരു ബുദ്ധിമുട്ട്ന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പക്ഷെ എന്ത് എനിക്ക് ശെരി ബുദ്ധിമുട്ടായിട്ട് കാലിന്റെ ഒരു മുറിവ് വന്നു കരിയാതെ വന്നു അത് ഇൻഫെക്ഷനൊക്കെ യാരുണു അത് ഡ്രസ് ചെയ്യേം കെട്ടേ ഒക്കെ ചെയ്യുമ്പം അതിന് ചെറിയ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ എനക്ക്ണ്ടായിരുന്നു
ന്നിട്ട് എന്നും പോയി കെട്ടലേ നീ
ഈ ഞാൻ തന്നെ ഡ്രസ് ചെയുവായിരുന്നു നമക്ക് എന്നും ഇപ്പ ഈ പിള്ളേരെ ഇട്ട് രാവിലെ ഇവിടെ നമുക്ക് അടുത്ത ഹോസ്പിറ്റല്ഒക്കെ പോകാൻ ചെയ്യാനായിരുന്നു. പക്ഷെ നമുക്ക് രാവിലെ ഇവർ എന്റെ മൂന്ന് പേരെ ഇട്ടിട്ട് പോകാൻ പറ്റോ
ആഹ് അതന്നെ
ഇനിയെല്ലാം ഡ്രെസ്സിന്റേം കാര്യങ്ങളുടെ സാധനങ്ങളെല്ലാം വീട്ടി കാലിന്റെ മസിലിന്റെ ഇപ്പറത്തെ സൈഡായിട്ട്
മ് ഈ ബേക്ക് ഭാഗത്തായിട്ട്ലെ അപ്പൊ എങ്ങനെ അങ്ങനെ പറ്റിയത്?
അതെ ഇൻഫെക്ഷ്ൻ വെ ടൈലിന്റെ ഒന്ന് ടൈല് സോപ്പ് വള്ളത്തിൽ തട്ടി ഞനോന്ന് ഈ നടയുടെ സൈഡ് കൂട്ടി ഒന്ന് ഇടിച്ച് മുറിഞ്ഞു വീണത് മാത്രേ എനിക്ക് അറിയ അന്നൊന്നും ഒരു മുറിവോ കാര്യങ്ങളോ ഇല്ലായിരുന്നു ഈ സംഭവം സംഭിച്ചു കഴിഞ് കഴിഞ്ഞപ്പോ തൊട്ട് പിറ്റേ ദിവസം തൊട്ട് കാലിന് നീര് വെക്കാതൊടങ്ങി നീര് വെച്ച് ആ നീര് വെച്ചാ ഇത് സത്യം പറഞ്ഞാ കേൾക്കുമ്പം കള്ളവാന്ന് തോന്നിയാലും കുഴപ്പമില്ല എന്നാലും കള്ളം പറയേണ്ട ഒരക്ഷരം പോലും കാര്യല്ല എനിക്കിപ്പോ ഇത് അഞ്ച് വ ഷം മേൾളായിട്ട് ഞാന് ഇതിന്റെ പുറകെയാ പതിനാല് ലക്ഷം രൂപ കൊണ്ടുപോയി കളഞ്ഞു. കളഞ്ഞുന്ന് പറയരുത് നമ്മൾ ശെയ്ത ഒരു കാര്യത്തിന്
ആ അതല്ലേ മാറാഞ്ഞ പിന്നെ ഞ്ഞമ്മന്താ കാട്ട
എട്ടു മാസം ആ് ഇപ്പൊ ഈ ഒരു സർജറി കഴിഞ്ഞിട്ട് ഇപ്പഴുംഞാന് എൺപത് ശതമാനമേ ഒക്കെ ആയിട്ടുള്ളൂ ഈ ഇപ്പഴും എനിക്ക് ചെറിയൊരു നടക്കുമ്പോ ഒരു വലിച്ചിലും ആ വേദനയൊക്കെണ്ട് കാരണം അത് മാതിരി
ക്കി ഒന്ന് നോക്കിയാ മതി നോക്ണന് കുഴപ്പൊന്നുല്ല്യല്ലോ
നോക്കണേന് കൊഴപ്പൊല്ല പക്ഷെ നമ്മൾ ഒരുപാട് എടുത്ത് നോക്കിയപ്പോഴെല്ലാം ചെയ്തു ദോഷത്തിന്റെയാണോ ള്ളിലുണ്ട് തന്നിട്ടുണ്ടന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്കത് എവിടെ പോയി എടു ട്ട് കളയണം അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല ആരല്യ ആരിൽ നിന്നും ഇത് ഏകണിക്യോ ഞങ്ങള് സ്നേഹിച്ചു കല്യാണം കഴി
ചെൽപ്പോ അങ്ങനെയുണ്ടാവും
ആഹ് സ്നേഹിച്ചു കല്യാണം കഴിച്ചതാണ് അപ്പം അല്ല അല്ല അല്ലായിരുന്നു ഇപ്പ അതെ അപ്പ അല്ലായിരുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞു ഒരുപാട് ആൾക്കാര് പറഞ്ഞു നമ്മളെടുത്ത് നിങ്ങളൊക്കെ വന്നപ്പോ കെട്ടിയോന്റെ വീട്ടീന്ന് ഇത് തന്നേക്ക്‌ന്നെയാണോ ഇത് എന്റെ വൈ ഇതിലെന്തോ സംഭവം ഉണ്ടെന്നും എല്ലാം പറഞ്ഞു അതുകൊണ്ടാണ് ഇതൊരു അസുഖയിട്ട് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തതു ഇതിനൊരു ഒരു വരികോസ് മുട്ടിന്റെ ആണെങ്കി വെരിക്കോസിന്റെ ആന്നും പറഞ്ഞ് എനിക്ക് മരുന്ന് കഴിക്കാം അല്ലൊരാൾ ഇപ്പ അത് ഒണ്ടെങ്കി അത് അങ്ങനെയാന്നും പറഞ്ഞ് കഴിക്കാം അല്ലെങ്കില് വേറെ എന്തേലും ഒരാക്ക് ഞാൻ ഇത്രയും ഈ അഞ്ചു വർഷത്തിനോട്ടക്ക് ഞാൻ ഇനി പോകാൻ ഈ ഇ ഇവിടൊരു ഉ ആശുപത്രി എനിക്കില്ല
ഉം
ആ ആശുപത്രികളിൽ ഒന്നും എനിക്കൊരു അസുഖം കണ്ടുപിടിച്ച് വെച്ചിട്ടില്ല അതാണ് എന്റെ ഒരു ഒരു പ്രഷറ് പോലും കൂടുതൽ ആന്ന് ഇന്ന് വരെയും പറഞ്ഞിട്ടില്ല
ഉം
പിന്നെ ആകെ കൂടി ഇവര് പറഞ്ഞിട്ടുള്ളത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ടൈല് അതിന്റെ അകത്ത് കയറിയപ്പോ ബ്ലഡിന്റെ അകത്ത് മെർക്കുറി ഇൻഫെക്ഷൻ കയറി
സമയം നോക്ക് നമ്മക്ക് ഇനി അടുത്തതിലോട്ട് അങ്ങനെ നോക്കിയാ മതി സമയം നോക്കി വെക്ക് ആഹ്